ആഹ്
ആഹ് കേക്ക്ണണ്ട്
എന്തായി കിടന്നോ?
ഇല്ല കിടക്കാനുള്ള തയ്യാറെപ്പായിരുന്നു.
ആഹ്.
ആഹ് കെട്ന്നോ നിങ്ങള്.
ഇല്ല ഞങ്ങള് വ്വിടെ ഫുഡ്‌ ക കഴിക്കൽ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കാണ് മോന് ഒറങ്ങി.
ആഹ് ആഹ് ആഹ് ഭക്ഷണംഒക്കെ കഴിച്ച് കിടന്നായിരിക്കും അല്ലേ
ങ്ങളെ മക്കളൊക്കെ ഒർങ്ങിയോ
ഇല്ല ഒറങ്ങണങ്കിൽ ഇനി. ലേറ്റ് ആവും ഒറങ്ങാന് ആഹ് അതെ.
ആഹ് എല്ലാരും കെട്ന്നാലേ ഒറങ്ങ്ണ്ടാവൊള്ളൂ ല്ലെ.
ഉം
പിന്നെ എന്തൊക്കെ
പിന്നെ എന്താ മഴ ഇണ്ടായിരുന്നോ ഇന്ന് ആഹ്. മഴയേ മഴ ഇപ്പോ ല്ലെ ഇപ്പൊ കൊറച്ച് മുമ്പൊര് വെല്യ ഒരു മഴ പെയ്തു പോയി. ഉം ഇപ്പൊ മഴ നിന്നേയ് കൊറച്ച് ഇടക്ക് ഇടക്ക് ഇടക്ക് ഇങ്ങനെ പെയ്തൊണ്ടിരിക്കും. ഉം ഉം.
മഴ പെയ്താ ബുദ്ധിമുട്ടുള്ള സ്ഥലാണോ
അങ്ങനെ ബുദ്ധിമുട്ടില്ല പക്ഷെ ങ്കില് ഇങ്ങനെ തുണി ഉണക്കാനുള്ളരു ബുദ്ധിമുട്ട്. ആഹ് പിന്നെ നിക്കാണ്ടെല്ലാം പെയ്താല് ഒരുവട്ട ട്ടവ്ട്ന്ന് ഏഹ് ഇതൊക്കെ ണ്ടായിരുന്നോ മറ്റേ എഹ് പ്രളയൊക്കെ റെയ്ഞ്ച് കട്ട് ആവ്ന്നുണ്ടോ
ഇല്ലല്ല കേൾക്കാണ്ടല്ലോ അടെ കേക്ക്‌ണില്ലേ
ആഹ് കേക്ക്ണ്ട് അത് എടക്കൊന്ന് എന്തോ പോയതാണ് തോന്ന്
ആഹ് ആഹ് ഇവിടെ കേൾക്കാണ്ട്ട്ടോ
ആഹ് ആഹ് എന്ന്ട്ട് വേറെന്ത് ണ്ട് വിശേഷം
വേർ കൊഴപ്പൊന്നുല്ല്യ അങ്ങനെ പോണു
ആഹ് ആഹ് എന്താ ചെയ്യുന്നേ
രാ, രാത്രിയില് എന്താ കഴിക്കാറ് ചോറെന്നെ
ആഹ് ചോറ് തന്നെ നമ്മള് ചോറ്ന്നെയ് കഴിക്കാറ് ഏട്ടന് അധികം പറയും ഉം എഹ് വെയ്റ്റ് ആയതോണ്ട് വെയിറ്റ് നല്ല തടിയിള്ളാള്ളാണ് അപ്പൊ ഡറ്റ് റ്റോക്കാന് എടക് പറയും പിന്നെ എഹ് ആവൂല ചോറ്ന്നെ വേണോന്ന് പറിം
ഉം അയിനമ്മള് അമ്മക്കയ്ന് ചോറ് കിട്ടിയാലെന്നൊള്ളൂ രാത്രി ഉറങ്ങാനാണ്ട് സുഖം കിട്ടൊള്ളൂ
അതെ ചോറ് തിന്ന് ശീലായി പോയി അതോണ്ട് പറ്റില്ലാന്ന് പറഞ്ഞ്
ആഹ് ആഹ്
എടക്ക് പറയൊയ് ഇങ്ങനെ ഓവറായി തടിയ എല്ലാരും പറയുമ്പം ന്നേ എന്നാ പിന്നെ മതി അതെ ഏഹ് കൊറെ കയ്യുമ്പോ പറ്റൂല
ആഹ്
ഏഹ് ഒരു പിടിക്ക് ചോറ്ണ്ടെങ്കി തന്നേക്ക്‌ ന്ന് പറിം എന്തായാല് ചോറ് വേണ്ടിവരും അതോണ്ട് പിന്നെ ചോറാക്കും
ആഹ് ആഹ് നാളെ രാവിൽത്തേക്ക് എന്താക്കി എന്താ ണ്ടാക്ക്‌ണ്
രാവിലത്തേക്ക്‌ ഇനി ഏഹ് ഇഡ്ഡ്ലി ഏഹ് ഇഡലിക്കരച്ചെച്ച്ക്ക്‌ണ്
എഹ് ആഹ്
ഡലിം ചട്ടണി അതാൺച്ച അത് ഭയങ്കര ഇഷ്ടം മക്കൊക്കെ
ആഞാനും ഇവിടന്ന് അരച്ചേച്ചിക്കന്നെനു എന്നിട്ട് ദോശ ആക്കി.
പിന്നെ രാവിലെ പിന്നെ എടുത്തുയ്ക്കല്ലേ വേണ്ടു പണി ഇല്ലല്ലോ രാവിലെ അതഅങ്ങനെ അരച്ച വെച്ചാൽ.
ആഒരു സമാധാനം തന്നെയാണ് ഉണ്ടാക്കിവെച്ചാൽ.
അത
വേറെ എന്ത് ക നമ്മള് പ്ലാൻ ചെയ്തച്ച കടന്നാൽ ഇത്രയ്ക്ക് സമാധനം തോന്നുന്നില്ല ഇതട അര ച്ചുവെച്ചാൽ നല്ല സമാധാനമാണ്.
ഉ അത തന്നെ ഞാാന അത് അല്ലേ പിന്നെ വെള്ളയപ്പത്തിനന് അരച്ച് വെക്കും ഇത് ഇങ്ങനെ മാറി മാറി വെക്കും. പിന്നെ അരി പൊടിിച്ചു വെച്ചിട്ടുണ്ടേ അപ്പ അതുകൊണ്ട് പുട്ട് ചൂടും അങ്ങനെ ഉ കൊഴക്കെട്ടഅങ്ങനെ എന്തെങ്കലും മാറി മാറിയാക്കി രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന ആയത കൊണ്ടേ അവര് പോകുന്നതിന് മുന്നേ അവര് എണീക്കുന്നതിന് മുന്നേ എല്ലാം ആക്കി വെച്ചിട്ട് അവര് പിന്നെ വിളിച്ച എ ണീപ്പിച്ച് ഒരുക്കി വിടാനെല്ലാം പാടാ ലേറ്റ് ആാവുന്ന
കോഴക്കട്ട എങ്ങനെ ഉണ്ടാക്കുക?
കൊഴക്കട്ടാ അങ്ങനെ തന്നെ അരിപ്പൊടിയും കൊണ്ട് ചൂടു വെള്ളത്തിൽ കൊഴിച്ചിട്ട്
ഏ ഈ നൂല്പുട്ടിനൊക്കെ ആക്കണ പോലെ തന്നെ
ആഅതേപോലെ തന്നെ ആ എന്നിട്ട് അതിനകത്ത് മറ്റേ ശർക്കരയും തേങ്ങയും ശർക്കര അതിന്റെ ഉള്ളില് ഉണ്ട പോലെ ആക്കിയട്ട്കൈ വെച്ചിട്ട് കുഴിച്ചെടുക്കുവ. ഉണ്ട പോലെ ആക്കിയശേഷം നമ്മൾ വേര ൽ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കും അതിനകത്തേക്ക് തേങ്ങയും വെല്ലവും ചേർത്തിട്ട ഉള്ളിലായിട്ട് വെക്കും എന്നിട്ട് പിന്നെ ആവിക്ക് വേവിച്ചെടുക്കും.
ആഞാഇതുവരെ കഴിച്ചിട്ടില്ല അത് അങ്ങനെ കേട്ട്ണു. കൊഴ്ക്കട്ടാന്ന് പക്ഷേ കഴിച്ചിട്ടുല്ല ഉണ്ടാക്കിട്ടുല്ല ഞങ്ങളിഭാഗത്ത്ക്കങ്ങനെയില്ല.
ആ ആ ഞാൻ ഇവിടെ നമ്മടെ മ് റേഷനരിയില്ലേ
ആ ആ.
അത് പിന്നേ ആ മില്ലില് കൊണ്ടോയി പൊടി ടിച്ചു വെച്ചിട്ട യുള്ളത്.
ആ ആ
അത് വെച്ചിട്ടാണ്ടാക്കുക പിന്നെ അട ഉണ്ടാക്കും.
ആ.
മ് ഇലയട ഉണ്ടാക്കും.
അതെ അതെ ഏത് എന്ത് വഴന്റെ ഇലയിൽ വെച്ചിട്ടോ
ആവഴയില വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ തേങ്ങയും വെല്ലം ആക്കീട്ട് ആ. ഇലയുടെ ഉണ്ടാക്കുന്ന അത് തന്നെ അത് ഇലന്റകത്ത് ഇങ്ങനെ പരത്തിച്ചുടുന്ന് ഇത് ഇങ്ങനെ ഉണ്ടയാക്കിട്ട്. ചുടുന്നു ഇങ്ങനെ വേവിച്ചെടു
ആആ.
ആ.
നാളെന്നിട്ട് ഇഡ്ഡലിയും ചട്നിയൊക്കെ ആക്കാനാ
ആചട്നി ചട്നി ഇഡി ലി വലിയകമ്പം.. പുള്ളേർക്ക് ഭയങ്കര ഇഷ്ട്ട അത്. ആ ഒരാൾക്ക് സമ്പാറിഷ്ടം ഒരാൾക്ക് സാമ്പാർ ഇഷ്ടല്ല. ഒരാൾക്ക് പിന്നെ അവള് പിന്നെ രണ്ടും കഴിക്കും അതുകൊണ്ട് കുഴപ്പമില്ല. സാമ്പാറും ഉണ്ടാക്കും മ്.
ഞാനും അതന്നെ ചെയ്ത് സാമ്പാർ ടാ ആക്കി വെച്ച് ന്ന പിന്നെ ഉച്ചക്കത്തേക്കും സാമ്പാർ ഇട്ക്കാ നമ്മളെ ഉണ്ടാക്ക്ണ ദോശയൊക്കുടുക്ക കരുതീട്ട്
ആഹ് ഇവിടെ പിന്നെ മക്കള് പോയിക്കഴിഞ്ഞാൽ ഞാനും ചെറിയ മോളുയെഉള്ളു രണ്ടാളേയുള്ളൂ ഇപ്പോ ഞമ്മക്ക് രണ്ടാക്കും അങ്ങനെ ഞാൻ അങ്ങനെ വലൃ വെക്കൽ ഉച്ചകുമ്പോ ഞാൻ ഒറ്റ നേരത്തേക്ക് അങ്ങനെ വെക്കുചെയ്യ പിന്നെ രാത്രിത്തേക്ക് വെക്കണ്ടന്നാലോന്നോർത്ത് ഉം പിന്നെ യാത്രയോക്കെ ചെയ്യലുണ്ടോ
ആഹ ഏ ജി ജോലില്ലാതെയും അഹ് അങ്ങനെ എന്തേലും വെക്കേഷൻ ഒക്കെ വരുമ്പേ ഒന്നിച്ച് എന്തെലും രണ്ടിസം ഒക്കെ അങ്ങനെ കിട്ടൂലേ ന്യൂഇയർ അങ്ങനെ ക്രിസ്മസ് അങ്ങനെള്ള അങ്ങനെ എന്തേലും ഒക്കെ ഉള്ളപ്പേ അഹ് അപ്പൊ പോവും അല്ലെങ്കിൽ ആഹ വർക്ക് ചെയ്യ്ണ്ട് ഞാൻ നേഴ്സാണ്
ഓ നേഴ്സാലേ
ആഹ അഹ് പിന്നെ എന്തേലും ലീവ് ഉള്ളപ്പോക്കെ ങ്ങനെ ഒന്നിച്ച് രണ്ടിസം മൂന്നിസംക്കെ കിട്ടിയ
ഡേയിൽ ഇതന്നെയാ
ആഹ് ടെ
ആഹ ആഹ് ആഹ
ഹോസ്പിറ്റലിൽ കേറിയ നൈറ്റ് ഉണ്ടാവും അപ്പൊ മോന് ചെറുതാവുമ്പോ പോയിത്തൊടങ്ങി
ആഹ്
ആ ഓ നൈറ്റ് ഒക്കെ ആവുമ്പോ ബുദ്ധിമുട്ട എല്ലെ കരുതിട്ട് ഞാന് ക്ലിനിക്കിലാ കേറിയത്
നോക്കാനേ ഒക്കെ ഉം
ആ നൈറ്റ് ആണ് ഏ നൈറ്റ്
ആഹ് ആഹ് ആഹ്
മറ്റേ ന്നാ ഹോസ്പിറ്റലിലാകുമ്പോ ടെൻഷനും കൂടുതലാ അവിടുത്തെ ഓരോ ഫോളോ അപ്പ് എന്തൊക്കായിട്ട് ഇതാവുമ്പോ ക്ലിനിക്കിലാവുമ്പോ നമ്മള് ജോലി കഴിഞ്ഞ് പോന്നാ പിന്നെ അയ്മക്ക് നമ്മള് ഒന്നും ആറിയിക്കാണ്ട പിന്നെടുത്ത ദിവസം ചെല്ലുമ്പോ നോക്കിയ മതി
അതെല്ലേ ചോറിന് എന്താണ് സ്പെഷ്യല്
പോവുമ്പോ സാമ്പാറും ഏ ഏ രാവിലെ ആ ദോശെക്ക് ഇണ്ടാക്കി എന്നെ സാമ്പാർ ഒന്നിച് ആക്കി അതനെ ഉച്ചക്ക് ചൊറിനും പിന്നെ ചെറിയ മത്തി ഇണ്ടായിനു അതുകൊണ്ട് അത് ഫ്രൈ ആക്കി പിന്നെ പയറുപ്പേരിം അവിടെ എന്തേനു
ഇവിടെ കൊറച്ച് പന്നി വാങ്ങിട്ടുണ്ടായിരുന്നെ
ആഹ് ആഹ്
അങ്ങനെ അത് കറിവെച്ച് വേറെന്നുല്ല വേറെന്തുമ്പോ കുറച്ച് നത്തൻ്റ ഇന്നലതെ ബക്കി ഫ്രിഡ്ജില് ഉണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുത്ത് പിന്നെ കയ്പാ വറവ് ഉണ്ടാക്കി ഉപ്പേരിണ്ടാക്കി
ആഹ് ആഹ്
ഉം വേറെന്നുല്ല പിന്നെ കണ്ണി മാങ്ങ അച്ചാറ് അങ്ങനൊക്കെ
ആഹ്
ഉം രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ എങ്ങനെയാ ഭക്ഷണക്കെ കൊണ്ടോ എങ്ങനെയാ
ഏഹ്
അല്ല ഞാൻ പറഞ്ഞ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭക്ഷണക്കെ കൊണ്ടോണോന്ന്
ആഹ് ഞാൻ കൊണ്ടോവും രാവിലെ എല്ലാം ഒന്നിച്ചാക്കും
ആഹ് ആഹ്
രാവിലെ എണ്ണീറ്റപാട് ഫസ്റ്റ് ചോറിനുള്ള വെള്ളം തെളപ്പിക്കും
ഉം ഉം
എന്നിട്ട് പിന്നെ റൈസ് കുക്കറിൽ ആക്കി റൈസ് കുക്കറിലോട്ട് വെച്ച് പിന്ന അടുത്ത പണി അങ്ങനെ നോക്കും ചേട്ടൻ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി എടുക്കും
ഉം ഉം
അപ്പൊ എന്താച്ചാ ഒണ്ടാക്കലത് അവ ലാസ്റ്റ് ആക്കും അവ ചൂടന്നെ കൊടുക്കാലോ
ആഹ് ഹ് ഹ്
കറിയോളും ആക്കിയന് ശേഷം പിന്നെ ലാസ്റ്റാണ് അപ്പങ്ങൾ ഒണ്ടാക്ക
ആഹ് വീട്ടിലെ ആ ആഹ് ആഹ് ആ വീട്ടില് ആരൊക്കെ വേറെയുള്ളേ
വീട്ടില് ഉപ്പാ ഉമ്മാ അനിയത്തി, അനിയന് അവരൊക്കെ
അനിയത്തി, അനിയനൊക്കെ കല്യാണം കഴിഞ്ഞതാ
അല്ല അനിയൻ അവരൊക്കെ ചെറുതാ
ചെറുതാലെ ആഹ് ആഹ് അപ്പൊ നിങ്ങള് ആ അനിയനാ, അനിയത്തിയാ.
ആ ഒരു അനിയത്തിടെ കല്യാണം കഴിഞ്ഞ് ഒര് അനിയത്തി ഇവിടെ ഇണ്ട്. അവള് അഞ്ചാം ക്ലാസ് എത്തിയൊള്ളു. അനിയന് ഈ പ്രാവശ്യം പത്താം ക്ലാസ് കഴിഞ്ഞ്.
ആഹ് ആഹ് അപ്പെ നിങ്ങള് സ്വന്തം വീട്ടിലാ നിൽക്കുന്നെ അല്ലേ.
ആഹ്
ഉം ഉം
പിന്നെ എന്തൊക്കെയാണ്?
പോകാനൊക്കെ അവിടെ ആയിരിക്കൂലേ സു ഇങ്ങനെ
ആഹ് ആഹ് ഞങ്ങള് പെറത്താണേ കേരളത്തിന് പെറത്താ.
ഓഹ് ആഹ് ആഹ് അപ്പ എല്ലാ ഫാമിലിം എല്ലാരും അവിടെത്തന്നെയാ.
അല്ല ഞാനും ഹസ്ബൻറും മോനും മാത്രേ ഉള്ളൂ ഇവടെ.
ആ ഓഹ് ആഹ് ആഹ്
ഞാൻ ജോലിക്ക് പോവുമ്പോ അയൽ അയൽവാസീടെ വീട്ടിലാക്കി കൊടുക്കും.
ഞാൻ പോരുമേ
അങ്ങനെ അവിടെ നിക്കും. ഞാൻ വരുമ്പോ അവനെ കൊണ്ടുവരും. ഞാൻ ജോലിക്ക് പോവുമ്പോ മോനെ അയൽവാസീടെ റൂമിലാക്കും. കൂടുള്ളലേ ആഹ്.
ഏഹ് അപ്പൊ ചെറിയ മോനാ?
അല്ല അവന് എൽ കെ ജി പോവുന്നു.
ഓ ആഹ് അപ്പൊ രാവിലെ കൊണ്ടു വിടാൻ ബ ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടോ? കൊണ്ടു വിടാനൊക്കെ ബുദ്ധിമുട്ടായി ആഹ് ആഹ് എന്നാ